കേക്കുണുണ്ടോ ആഹ് കേക്കുണുണ്ടോ
ആഹ് കേക്ക്ണ്ട്
ആഹ് എന്താ ചായ കുടിക്കാ
ആഹ് ചായ ഉണ്ടാക്കി കുടിക്കാൻ നിക്കാ അവിടെ കുടിച്ചോ
എല്ലേ കുട്ടികള് ഇതാ ഇപ്പൊ വെരുന്നെള്ളു വന്നിട്ട് ട്ടുള്ളു കേറീട്ടുള്ളൂ ഇനി ഓലെ മേലയ്കലും ഇതൊക്കെ കയ്ഞ്ഞിട്ട് പിന്നെ ചായ്ണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായന്റെ പരിപാടി ഇല്ല ഓൽക്ക് എന്തേലൊക്കെ ഒന്നിങ്ങനെ ഉം ചെറുതായി എന്തേലൊക്കെ കിട്ടണാന്നൊള്ളൂ ചായ അങ്ങനെ വല്യയ താല്പര്യയില്ല ആ ജ്യൂസോ ഞാൻ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി വെച്ച് ട്ട്ണ്ട് പിന്നെ മാങ്ങ എന്തെയ് പില്ല അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല ഇനി കൊറച്ച് കഴിഞ്ഞാല് പിന്നെ കടി ഇതൊക്കെ എന്നേ തിന്നാ രാത്രി ചോറോന്നില്ല അപ്പൊ പുട്ടോ, ദോശെ, ഇഡലിയോ അങ്ങനെ എന്തേലും ക്കെണ് അപ്പൊ പിന്നെ അത് അതെന്തായാലും ഒര് ഏഴ് ഏഴരാവുമ്പോ അത് കൊടുക്കും ഇല്ല രാത്രി ചോറില്ല രാത്രി ഇനി എപ്പളേലും ക്കെ ഞമ്മള് ഇങ്ങന പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് എടഞ്ഞ് കൊറച്ച് ചോറൊക്കെ ബാക്കി ഉണ്ടാവുമ്പോ നമ്മളിങ്ങനെ എടങ്ങാറാക്കിയൊക്കെ കൊടുത്ത് ത്താല് എപ്പളേലും ഓൽക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെണ്ടങ്കി എപ്പളേലും തിന്നും ന്നല്ലാതെ അതാ ക്കും കടികളന്ന ഉം പിന്നെ ഞാനും ക ഒക്കെ കടി ത് പഴങ്ങളൊക്കെ ഞങ്ങൾടെ കുടുംബത്തിലൊക്കെ കടി ആയതുകൊണ്ട് പിന്നെ നമ്മളത് തിന്ന്ണത് കാണുമ്പോ ഓൽക്കും അത് മതി അറിയും ഒരു കാര്യങ്ങളൊന്നും ബാക്കിണ്ടായാലും ഓല് തിന്നൂലാ അങ്ങനെ ഉം എന്താ പനിയാണോ പനിച്ചെടുക്കാ തോന്നുണ്ടല്ലാ ഇല്ലാല്ലേ എന്തേയ് പനിച്ചിട്ടോ
ആഹ് ഓലിക്കു പനിയായിട്ടേ ന്നട്ട് ഇവിടനിന്നങ്ങനെ ചാട് ഒളുവടെ നിന്നങ്ങനെ ഇപ്പ മേ ഗുളിക കൊടുതാ കട്ടില് മെന്നിട്ട് താഴേക്ക് ഇങ്ങനെ ചാട്ആ പനിക്ക്ണോളെ ആഹ് ഇപ്പൊ ഒരു അടി കൊടുത്തു അപ്പൊ അടി കിട്ടിയ പ്പപോയി
അത് എന്താറിയോ അയിന് വേണ്ടത് റെസ്റ്റാണേ നല്ലോണ്ണം റെസ്റ്റ് വേണം എന്നാതന്നെ ശരീരത്തും പോവു നല്ല വള്ളം കൊടുക്ക ത പ്പിച്ചാറിയ വള്ളം നല്ലോം കൊടുക്കാ പിന്നെ നല്ല ഭക്ഷണവും കൊടുക്കാ ക്കാ പിന്നെ റസ്റ്റും
കട്ടില്മേന്ന് വീന്ന് ഉം കട്ടിൽമേ നിന്നിട്ട് തായേക്കിങ്ങനെ ചാടാ കേറും പിന്നേം ചാടു കേറുക പിന്നേം ചാടും ഉം
അങ്ങനെ എൻക്കറിയില്ലേ എൻക്ക് പനിയാണെന്ന് എൻക്കും അറിയില്ലട്ടാ ഞാനെയ്
ഉം ആ ഞാന് റസ്റ്റിലല്ല പിന്നെ എങ്ങനോ വെറുതെങ്ങനെ ഇരുന്ന് ബോറടിക്കണ്ടാച്ച്
ആഹ് അത്‌സെരി അന്റെ കഴിഞ്ഞിട്ടില്ല
ഇന്ന് പിന്നെ വേറെ എന്തൊക്കെ ആയിരുന്നു ഇന്ന് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് സ്പെഷ്യലായിട്ട്ന്ന് ഇപ്പം മീനേനു മീനും പരിപ്പും വെണ്ടക്കിം പിന്നെ തെ തക്കാളൊക്കെ ഇട്ട് തേങ്ങ അര്ച്ച് കറി വെക്കൂലേ
അല്ല അപ്പൊ കടി രാവിലെ ഉണ്ടാക്കിക്കാരോ അതോ വൈ
ഇല്ലേ രാത്രി വേറെണ്ടാക്കും പിന്നെ ഞമ്മള് ഇപ്പ ഇങ്ങനെ മാവൊക്കെ പത്തിരി ഒക്കെ ആണെങ്കിൽ മാവ് കൊർച്ച് അധികൊക്കെ ഇട്ത്ത്ട്ട് പിന്നെ അയിന്റെ മാവുകൾ കൊർച്ച് ബാ ക്കി വെക്കും പിന്നെ വൈകുന്നേരത്ത് പര്ത്തിങ്ങാണ്ട് ചുടും അങ്ങനെ ചെയ്യൂ അല്ലാത്തതൊക്കെ പിന്നെ അതല്ലാതെ ഇപ്പല്ലെ ദോശക്ക് ഇഡ്ലിക്കൊക്കെ അമ്മള് മാവിട്ട് ഇണ്ടെങ്കി അരച്ചക്കണെങ്കി അതിന്റെ ബാക്കി ഇണ്ടാവൂല്ലേ ഉം അതങ്ങന ഇട്ത്തെക്കും ആ അത്ണ്ടാവും ആ പിന്നെ എല്ലാത്തെ പിന്നെ പുട്ടും കാര്യങ്ങളൊക്കെ ആയാൽ അപ്പള്ക്ക് അപ്പളെ ഇണ്ടാക്കിക്കാണ്ട് അങ്ങനക്കെ ചെയ്യേക്കാരം
മാപ്പിളയും പെണ്ണ്ങ്ങളും മക്കളൊക്കെ കട്യാ തിന്നാ
ആ ആ മാപ്പിളിം ഞാനും ഇപ്പം മാപ്പിള ഇവിടെ ഇല്ല്യ മൂപ്പരാള് വയനാട് അവിടെ ഞങ്ങക്ക് കടയാണ് കച്ചോടാണ്
ആ അതല്ല ഈ കടി തിന്ന്ണെ വെച്ചാല് കൊഴപ്പല്ല അരി ഭക്ഷണം കൊറ ക്കണം ഈ ഗോതമ്പിന്റെയൊന്നല്ലല്ലോ
ഇല്ലടീ ഗോതമ്പിന്റെ ഞമ്മക്ക് ദഹിക്ക്ണില്ല ഭയങ്കര പ്രശ് ണാണ് ഈ ചൂടും ഗോതമ്പും ഒക്കപ്പാടെ താങ്ങൂല
ആഹ് അല്ല ഈ ഗോതമ്പാണെങ്കില് ഹെൽത്തിയാണ് അതീ ഭക്ഷണം
ആ അത് ഗോതമ്പേരുന്നു രാത്രിയൊക്കെ ഞങ്ങളാദ്യം ഒക്കെ ഗോതമ്പ് ചപ്പാത്ത്യെന്നെ ആയിരുന്നു പിന്നെ പിന്നെ അങ്ങട്ട് ആ ച പ്പാത്തി ഇങ്ങട്ട് തിന്നാല് ഞമ്മക്കൊന്നും പറ്റ്ണില്ല രാത്രിയൊന്നും കാക്കാക്കൊന്നും ഇന്റെ ഭർത്താവിനൊന്നും എന്താണ് ഒറക്കം വരാത്ത മാതിരി അപ്പ ദഹിക്കാതെക്കെ ഇങ്ങനെ കെട്ന്നിട്ടായിരിക്കും അങ്ങനെ ഉം അങ്ങനെക്കായിറ്റ് അപ്പൊ അത് ഞമ്മളെ പ്രശ്നാണ് എന്താച്ചാല് മൂപ്പര് എങ്ങനെ ആയാലും ഭക്ഷ ഭക്ഷണം കഴിക്കണെങ്കിൽ ഒമ്പതര പത്ത് പ ത്തരൊക്കെ ആവും നമ്മളെത്ര നേരത്തെ ഇണ്ടാക്കിയാലും ആ അല്ലെങ്കിൽ ആരട് ത്തേം പോയി വർത്താനം പറഞ്ഞിട്ട് അല്ലെങ്കി ആ കുടുംബത്തില് എവിടേങ്കിലൊക്കെ പോവും ന്നിട്ട് അങ്ങനെ ഇവിടണ്ട് നാട്ടില്ണ്ടെങ്കിൽ
കഴിയിണിം നേരത്തെ നേ രാത്രി കഴിയിണിം ഏതസ്
ഭക്ഷണം കഴിക്കണം അതന്നെ എല്ലാരും പറയാ ഡോക്ടർമാരും അതന്നെ പറയാ പിന്നെ കട അവ്ടെ അവടെ ആവുമ്പോ കട അടച്ച് വരുന്നേന്നെ ഒമ്പതര ഒമ്പതെ മുക്കാലിനല്ലേ അപ്പൊ ആ ടൈം ആവുമ്പോ അങ്ങനെ വന്ന്ട്ടോൽക്ക് ഭക്ഷണം കഴിച്ച് അങ്ങനെ ശീലായി ഇപ്പം ഇഞ്ഞ് ഞമ്മള് നേരത്തെ കൊടുത്തിട്ടും കാര്യല്ല ഓല് തിന്നുല നമ്മളവ്ടെ എട്ത്ത് വെച്ച് ഞമ്മളൊക്കെ തിന്ന് നീച്ച് പോയാലും മൂപ്പര് മൂപ്പരെ ടൈമായാലേ വരൊള്ളൂ കുളിം നനിം നിസ്ക്കാരവും ഒക്ക കഴിഞ്ഞ് ആ അങ്ങനെ ആ ടൈമിലെ വരൂ അങ്ങനെ ആയി പിന്നെ അങ്ങനാണ്ട് ചപ്പാത്തി ഒഴിവാക്കി പറയാ പിന്നെ ഇപ്പം അരിഭക്ഷണം തന്നേണ് ഞാനാണെങ്കി നല്ല വെയിറ്റുണ്ടെടാ എങ്ങനെ വെയിറ്റ് കൊറ ക്കാൻ നോക്കിയാലും വെയിറ്റ് കൊറയില്ല ഞാൻ ഭക്ഷണം അങ്ങനെ ഞമ്മളങ്ങനെ തിന്നാ പറഞ്ഞ അങ്ങനെയൊന്നും തിന്ന്ണൊന്നുല്ല്യ ഇപ്പ ഇഞ്ഞിപ്പൊ ഞമ്മളെ ദോശ സി എഫ് ഒക്കായാലും ഇപ്പൊ രണ്ടെണ്ണം ഒക്കെ തിന്നാനൊക്കെ കയ്യൊള്ളൂ
ഉം
ഉം പക്ഷെ എന്താറ്യോ ചോറ് ചോറായാലും വല്ലാതൊന്നും തിന്നാനൊന്നും കഴിയിണൊന്നുല്ല്യ പക്ഷെ തടിക്കും ഒരു കുറവുല്ല ഡോക്ടർ ഇന്നെ എപ്പോഴും ചീത്തറി ചെല്ലുമ്പോ ഈ ഏജിന്..... അറുപത്തഞ്ച് കിലോ..... ള്ള അയ്‌ന്റെ മേലക്ക് പോ
അല്ലെ ഈ എക്സസൈസും ഡയറ്റിങ്ങും അങ്ങനെയൊക്കെ നോക്കിക്കൂടെ...,
ആ... എക്സസൈസ് കൊർച്ച് ഞമ്മക്ക് പറ്റ്ണതെങ്ങനെ അറിയോ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് കൺ ണ്ടിനു ആയിട്ട് ചെയ്യണം നമ്മളെന്താ ചെയ്യ്ണ് ഞാനെന്താ ചെയ്യ് ന്റെ ന്റെ ഒരു നാലീസം അഞ്ചീച്ചൊക്കെ നല്ല ഇൻട്രെസ്റ്റിലൊക്കെ ചെയ്യും പിന്നെ അത് ആ ഭാത്ത്
ആ കണ്ടിന്യൂസായിട്ടും എക്സസൈസും പിന്നെ നമ്മുക്ക് അതിന അനുസരിച്ചിട്ടുള്ള ഭക്ഷ ണൊക്കെ ണ്ടാവൊയ് അങ്ങനെന്തെങ്കലു ക്ലാസ്സിലൊക്കെ ജോയിൻ ആയാ
അതന്നെപ്പോ ന്റെ മുതച്ഛന്റെ മോള് ഇന്നലെ പറഞ്ഞി ട്ടൊള്ളു ന്നോട് ഓല് മാസത്തിലെന്തോ ഒരു ക്ലാസ്സിന് കേറീ റ്റ്ണ്ട് മാസത്തില് കൊർച്ച് പൈസ കൊടുത്തിട്ട് ഓളിപ്പോ എട്ട് ദിവസം കൊണ്ട് ആ ക്ലാസിന് കേറീറ്റ് രണ്ട് കിലോ കുറഞ്ഞൂന്ന്
ആ നല്ല ക്ലാസ്സ്‌കളാവും
ആ എട്ട് ദിവസായിട്ടുള്ളു അപ്പൊ രണ്ട് കിലോം കുറഞ്ഞു അപ്പൊ ഇന്നോട് പറയാ ങ്ങള് കേറി ക്കോളി കുഞ്ഞാമ്മാന്നൊക്കെ പറിയേന്നു ആ അപ്പൊ അത്‌ പിന്നെ ആ ജിമ്മിന് പോവാന് ഞമ്മളവിടെ അടുത്ത് ജിമ്മൊക്കെണ്ട് പക്ഷേ നമുക്ക് ഇവിടന്ന്ണ്ട് എറങ്ങണെ ങ്കി ഒരാളും കൂടി ഇല്ല്യാതെ നമ്മള് ഒറ്റയ്ക്ക് പോകും പിന്നെ നമ്മളെ അടുത്താണെങ്കി നമ്മുക്ക് ഒറ്റക്ക നടന്നു പോയാൽ മതി ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പൊർത്താണ് അപ്പൊ എങ്ങനെ ആയാലും ഒരു ഓട്ടോക്ക് പോകണം. നടന്നാ എത്തൂല്ല ഉം അപ്പൊ ഇങ്ങനെ അടുത്തുള്ളോരോ ടൊക്കെ ചോയ്ക്കുമ്പോ ചെലോല്ണ്ട് ണ്ട് പറിം പിന്നെ ഒരു പിന്നെ എന്തേലും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഇല്ലാ പറയും. അങ്ങനെക്കേ അപ്പൊ ഇതിനൊരു ആളില്ലാത്തിനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് ഞാന്.
ആ പിന്നെ വെയിറ്റ് കൂടിയാലെന്താന്നോ അതിനനുസരിച്ച് വേറള്ള ബുദ്ധി
ബുദ്ധിമുട്ടുകളുണ്ട് ഇൻക്കിപ്പന്താറിയ്യോ ഇങ്ങനെ കൊർച്ച് ക നമ്മളൊന്ന് കൂടുതലായിട്ട് നടക്കാ ഇരിക്കാ അങ്ങനെയൊക്കെ ചെയ്തല് ഇങ്ങനെ കെതപ്പും കാര്യങ്ങളും. അങ്ങനെയൊക്കെ ആയിട്ട് ഇൻക്ക് ഭയങ്കര പ്രശ്നായ്റ്റ്ണ്ട്. അപ്പൊ ഞാനങ്ങനെ ഒന്നുല്ല. ഇപ്പൊ പോയി ചെക്ക് ചെയ്തു ഇപ്പൊ മാഷാഅല്ലാഹ് അങ്ങൻത്തെതൊന്നും ഇല്ല. ഇപ്പ ഇതുവരെ കൊളസ്ട്രോളോ ഷുഗറോ തൈറോയിഡോ പ്രഷറോ അങ്ങനത്തെൊന്നും ഇല്ലപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് പക്ഷേ വെയിറ്റ് എമ്പ
ആ ഇൻക്ക് തൈറോ ണ്ട് പക്ഷേ ഞാൻ വെയിറ്റൊന്നും കൂടലില്ലാ ഞാന് വെയ് റ്റ് പാകത്തിനൊള്ളു ഹൈറ്റും വെയ്റ്റൊക്കെ പാകത്തിനൊള്ളു
ആ ആ ഞാന് എങ്ങനെ അറിയോ ഇന്നെ കണ്ടാല് ഓവരായിട്ട് അപ്പൊ ഡോക്ടറ് ചോദി ക്കും ഇങ്ങനെ നമ്മള് വെയിറ്റ് തൂക്കുമ്പോ വെയിറ്റ് കാണുമ്പോ ഡോക്ടറ് ഇന്നെ ഇങ്ങനെ നോ ക്കീട്ട് ഇന്നോട്പറിം ഇത്രയൊക്കെ വെയിറ്റ്ണ്ടോ ചോയ് ക്കും ഞാൻള്ളത് എല്ലായിടത്തും ഒരേ പോലെ അത്യാവശ്യം ആ ഒരു മി നീളൊക്കെള്ളെ എന്നാലും ഓവർ നിങ്ങളല്ലേനും. ഉം അഞ്ചേമൂന്നോ അഞ്ചേരണ്ടോ അങ്ങനെ എന്തോ അയ്.
അത് ഈ കൂടുതൽ പൈസൊക്കെ ഇല്ലാത്ത ക്ലാസ്സുകള്ണ്ടാവും
അതന്നെ ഇവള് പർഞ്ഞത് മൂത്തച്ഛന്റെ മോള് പർഞ്ഞത്.
ഉം ആ അതില് കേറി അയ്ല് അതില് പറയ്ണ പോല ചെയ്യണം.
ആ രണ്ടു നേരം ഉണ്ടാവുംന്ന് പറഞ്ഞു വർ വക്ക് ഔട്ട്ണ്ട് രണ്ടു നേരം പിന്നെ ഡയറ്റ് പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ.
ആ അങ്ങനെ ക അങ്ങനെ നോക്കിയ വേം കൊറയും. ഉം.. മ്മള് ഭക്ഷണം തന്നെ നോക്കി. അവര് പറിണപോലെ ചെയ്താല്.
ആ ആ ഇണ്ടാവും അപ്പൊ ഓള് പറഞ്ഞ്ന്നോട് ഞാൻ എട്ടീസായിട്ടൊള്ളൂ രണ്ട് ണ്ട് കിലോ കൊർഞ്ഞ്ക്ണ് പർഞ്ഞു. അപ്പൊ ഇൻകുംങ്ങനെ ഒരു ചെറിയ പൂതി ഇണ്ടേയ്നു പിന്നെ എൻക്ക് ഇങ്ങനെ തോന്ന. ഓളൊ? ഓള അങ്ങനെ തടിയൊന്നുംല്ലാ. ഓളിഞ്ഞ്. ഐറ്റില്ല്യാതോണ്ട് നമ്മക്കങ്ങനെ തോന്നായിട്ട ഇൻക്കറില്ല. ഏ ഇന്റെ അത്രന്നും തടിയൊന്നുംല്ല. ഓൾ എഴുവത്തിയൊക്കെ എത്ര ഇണ്ടായിരുന്നു അ
ഉം. ആ ഉം. തടിയും കൂടാൻ പറ്റില്ല. കൊറയാ ഉം പാടില്ല കം ഉം. ഒക്കെ പാകത്തിന് വേണം. ഉം.. ന്നട്ട് ചായ കുടിക്കലില്ല എന്നന്നേർഞ്ഞു.
ഉം.. ചായ ഞാൻ ആദ്യം ഇൻക്ക് ഫസ്റ്റൊക്കെ ചായ കുടുച്ചീന്നു. ഇപ്പ അങ്ങനെ ചായ ഇപ്പൊ കുടിച്ചും. രാവിലെ നമ്മളാ ച കടിന്റെ കൂടൊക്കെ. ഇപ്പങ്ങനെ കൊർച്ചൂസായിട്ട് മധുരൊക്കെ ഒഴ് വാക്കിങ്ങനെ പോവാണ്.
ആ, മധുരം പറ്റെ ഒയിവാക്കിയ മതി.
മധുരം അല്ലെങ്കിലും ഞങ്ങക്ക് മധുരം കൂടുതലും ഇഷ്ട്ടല്ല. അത്ര വല്യ മധുര ടൂല ചെറുതായിട്ടും മെധിരം ഇടുള്ളൂ. ഇപ്പൊ പിന്നെ മോളൊന്നു ചായ അങ്ങനെ കുടിക്കൂല. എ
ഉം. മധുരം ഇടെ വേണ്ട മധുരം പറ്റില്ലത്ര. മധുരം കൂട്ടിയാലും തടിക്ക് പറ്റൂലാന്ന് പറയണ്ടെ. മധുരം പറ്റ ഷുഗറെ ഒഴിവാക്കാം.
ഇപ്പ പിന്നെ അങ്ങനെ ആയിട്ട് കൊർചൂസായിട്ട് ഇപ്പൊ ചായിം അങ്ങനേണ്ട് ഒയി വാക്കീക്ക്ണ്. പിന്നെ വല്ലാതെ അമ്മക്ക് തോന്നാണെങ്കില് എപ്പളേൻകിലും ഒരു ക്‌ളാസൊക്കെ. ഉറഞ്ഞ മധുരത്തിന് അങ്ങനെയൊക്കെ കുടിച്ചീരുന്നു. പിന്നെഞ്ഞ് അതും ഒഴിവാ കണ്ട അവസ്ഥീലാണ്. ഇപ്പൊ മധുരത്ത. ഉം.. ഇപ്പ ചായേനോട് അത്ര വലിയ കമ്പൊന്നുല്ല.
ഷുഗർന് പകരം മധുരത്തിന് തേനൊക്കെ ഉപയോഗിക്കാ.
ആഹ്, അങ്ങനെ.
ഉം. അങ്ങനെയൊക്കെ ച്ചെ ഹെൽത്തി ആയിട്ടുള്ള ആ ആ ആ